ആഹ് ഞാന് അല്ല നമ്മള് അതിനെ കുറിച്ചിട്ട് ലൊക്കേഷൻ പറയാൻ പാടില്ലാന്നാണ് നമ്മള
ആഹ് ആഹ് ആയിക്കോട്ടെ
അല്ലേ ഞാന് പഠിക്കുന്നു
ആഹ് എന്താ കോഴ്‌സാ
അതെ അതെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക
അത് ശരി എന്തേലും സ പെസിഫിക് ആയിട്ടുള്ള കോഴ്സാ
ആഹ് അതെ അതെ
ആഹ് ഈവ് കമ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടല്ലേ അത് ശരി ഏഹ് ഇപ്പോ എന്താ പോന്ന പ്പൊ എന്താ പറയണ്ടെ
നമുക്കിപ്പോ കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്താലോ
ആഹ് ആയിക്കോട്ടെ എന്താണ് ഇപ്പോ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണോ
ആഹ് പോളിറ്റിക്സ് ഞമ്മളുടെ ചർച്ചേല് ഒൺ ഇക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്നാണ് മറ്റേ ഇതിൽ ഉണ്ടായത്
ക്കോട്ട നിങ്ങൾ പറഞ്ഞോളി
ഓക്കെ നമുക്ക് കേരളവും മറ്റുള്ള സംസ്ഥാനങ്ങളും ചർച്ച ചർച്ച ചെയ്യാം
ആഹ ആഹ് ആഹ് ആഹ്
കേരളം ഒന്നാമതായിട്ട് പറയുമ്പോൾ കേരളം ലിറ്ററസിക്ക് ഒ ഒന്നാമതായി നിൽക്കുന്നൊരു സംസ്ഥാനമാണല്ലോ
അഹ് ശരിയാണ്
അതെ അതായത് കേ കേരളയാണ് സാറെ നൂറ് ശതമാനം സാക്ഷരത ഉള്ളതാണെന്നൊക്കെയുള്ള രൂപത്തിലൊരു ഡയലോഗ ഒക്കെ നമ്മൾ കൊറെ കേട്ടിട്ടുണ്ടായിരുന്നു അതെ അതെ അതെ ഏ കേരളത്തെ പോലെ തന്നെ ഒരു പൂർണമായിട്ട് സാക്ഷരതയുണ്ട് എന്ന് പറയപ്പെടുന്ന മറ്റൊരു സംസ്ഥാനമാണ് മിസോറാം
ആഹ
ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സാക്ഷരത വളരെ കുറവാ
ആ ഓ പൊതുവേ അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതു കൊണ്ടാണ് ഒന്നാമത്
അതെ അതെ അവര് ശ്രമിക്കുന്നുണ്ട് മാറാൻ
ഒരുപാട് ഹെ ഇത്ര ഇ ങ്ങളും നല്ല മാറ്റങ്ങൾ വന്ന് വരുന്നുണ്ട് ചെ ന്നാലും ഒരു കുറച്ച് ബാക് ആ വേറെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ബക്ക്
എത്രത്തോളം സ് സാക്ഷരതയാവാൻ കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴ ഉത്തരായിട്ട് പറയുന്നത്
ആഹ്
കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് സമ്പാദിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്
ആ അത് മാത്രല്ല ഒന്നാ ഒന്നാമത് ഓരേ വിദ്യാഭ്യാസത്തിന്ന് ഹ് അല്ലല്ല അഹ് ശരിയാ
പ പക്ഷെ ഏ കേരളത്തിലുള്ള എല്ലാവരും ഏഹ ഗൾഫിലൂടെയും മറ്റും പോയി പഠിച്ച് അവിടെയുള്ള ഒരു പഠനത്തിന്റെ നിലവാരം ഇവിടേക്ക് കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചു ബ്രിട്ടീഷ് അതിന് നല്ലൊരു റോൾ വഹിച്ചിട്ടുണ്ട്
അതെ അതെ
അതായത് അഹ് നമ്മള് സ്കൂള് കാര്യങ്ങളിലൊക്കെ അപ്പൊ ഈ കേരളത്തെ ജനങ്ങൾ ഈ പഠനത്തിന് കൂടുതൽ മുൻഗണന ന
ആഹ അതന്നെ
മറ്റുള്ളവര് പവറിന് മുൻഗണന നൽകി
അതന്നെ ആ ഛെ പവറിനേക്കാൾ വേണ്ടത്
കാലം നിൽക്കുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതിലൂടെ
അഹ് പക്ഷേ പല പലനാടിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ശേ ന്നാലും അതൊക്കെ ഒരു ലിമിറ്റ്
അതെ അതെ എന്നാലും ഇന്ത്യെൽ ഏറ്റവും കൂടുതൽ സ്കൂള ഉള്ള സംസ്ഥാനം ഒരു പക്ഷെ കേരള ആവൂല
ആതെന്നെ ആവാൻ ചാൻസ് കുറവാ
പക്ഷെ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളും ആ ഒരു
ആ ഒരു ലെവലില് ഇന്ന് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണതാണ്
അതെ അതെ ഇപ്പൊ മറ്റൊരു രാജ്യത്ത് ഒരാൾ പോയിട്ട് മറ്റൊരു സംസ്ഥാനത്ത് ഒരാൾ പോയിട്ട് അദ്ദേഹം ആ സംസ്ഥാനത്തിലുള്ള സ്കൂൾ എഡ്യൂക്കേഷന ഒക്കെ ഉഷാറാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ
ആഹ ആഹ്
അദ്ദേഹ ഒരുപാട് പണിയെടുക്കേണ്ടിരും
അതെ അതെ
പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോം ഒരാൾ ശ്രമിച്ചാല്യാൾ ഒരുപട് പണിടുക്കേണ്ട ആവശ്യമില്ല കാരണം അപ്പോ ഇവിടെ റെഡിയാണ്
അതെ അതെ
അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരുപാട് ആളുകള് കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നു
ആഹ
അവര് വീണ്ടും വീണ്ടും സ്കൂളിനെ ഉഷാറാക്കാനും മറ്റുള്ളതിന് ശ്രമിച്ചു പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുള്ള കേരളത്തിലല്ല ങ്ങനെ മറ്റുള്ളവടത്ത് ശ്രമിക്കുന്നവർ അതിന് ശ്രമിക്കുന്നുണ്ട്
ആഹ
എല്ലാവരും ശ്രമിക്കുന്നില്ല
അതല്ലെ ഏർ അത് മാത്രല്ല വിദ്യാഭ്യാസാണ് കേരളത്തെ എങ്ങനെ ആക്കിയെന്നാണ് എന്റെറെ ഒരു അഭിപ്രായം
അതെ പക്ഷെ കേരളത്തിൽ എങ്ങനെ വിദ്യാഭ്യാസം വന്നു എന്നുള്ളതിന് ഈ വിദ്യാഭ്യാസത്തിന് ജനങ്ങൾ എങ്ങനെ കൂട്ടുള്ളതിന് ഈ ഗൾഫ് മായിട്ട് നല്ല ബന്ധണ്ട്
അതെെ
അതായത് കേരളത്ത് കേരളത്തെ ആളുകൾ പല രാജ്യങ്ങളും പോയി കണ്ട് വന്നു അത് മിഡിൽ ഈസ്റ്റ് ആയാലും അതെ അതെ അതെ ഇ ഈ കേരളത്തെ ആളുകൾ നല്ല ഉഷാറായിട്ട് വീടുകൾ ഉണ്ടാക്കുന്നുണ്ട് വാർപ്പ് നല്ല സെറ്റപ്പ് വീടുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് അവര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവര് കാണുന്ന വീടുകൾ അവർ ഇതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവരകയാണ് അതുപോലെ തന്നെ അത് അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവര് കേരളത്തിൽ വന്നിട്ട് കേരളത്തിത്തെ മോഡൽ അവിടെ കൊണ്ടുവരുന്നുണ്ട്
അതന്നെ അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണേമ്മ അപ്പത്തെ തമിഴ്നാടോ
ഉം
ആ അത് അത് ആ ഒരു നമ്മുടെ അന്യ സംസ്ഥാനണ് പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടരുണ്ട് പക്ഷെ അതിനവര് ഏർ യൂട്ടിലൈസ് ചെയ്യണില്ല എന്നുള്ളതാണ് ആഹ് ഞാ അതിന്റെ വേ
ഇപ്പോ കേരളത്തിലുള്ളതിനെ ക്കാൾ. ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികള് തമിഴ്നാട്ടിലുണ്ട്
ഉണ്ട് ഒരു സ്വാഭാവിക ഉ ഉണ്ട്
അതെ അതെ ഒരുപാട് കമ്പനികൾുണ്ട് അതായത് ഈ ചെന്നൈ എന്നുള്ളത് ഒരു ഐ ടി പാർക്ക് സിറ്റിയ ആാണ്
ആ അതെ ആ
അത് ചെന്നൈയില് അവിടെ ബീച്ചിലൊക്കെ ഉള്ള ഓഡിയൻസിനെ നോക്കിയാല് അധികം ഈ ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് അതായത് അവര് നല്ല ചിലവാക്കും അവിടെയൊക്കെ ഒരു കട ഇട്ടാൽ നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയും പക്ഷെ കോഴിക്കോടിനെ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് ബീച്ചിൽ വരുന്ന കൂടുതൽ ജനങ്ങളും ഫാമിലി ഓഡിയൻസാണ്
അതെ യതേ
അതായത് അവിടുള്ള താമസിക്കുന്ന ജനങ്ങളാണ് വരുന്നത്
ഉം ഉം
രണ്ടിടത്തും ആളുകളൾുണ്ടന്ന് പറഞ്ഞിട്ട് കാര്യല്ല
ആ
രണ്ടുടത്തും എങ്ങനത്തെ ആളുകൾ അപ്പൊ കോഴിക്കോട് എന്ന പോലത്തെ ഒരു സിറ്റിയില് ഒരു ഐ ടി പാർക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ എംപ്ലോയീസ് അവിടെ വരുന്ന കൂടുതൽ അതായത് ചെന്നൈ ബീച്ചിൽ നടക്കുന്ന അത്ര ക്രൈം ഒരിക്കലും കോഴിക്കോട് നടക്കൂല
ആഹ് അതെ
കാരണം എന്താച്ചാല് അവിടെ ഫാമിലിയോ ഒരു നിയന്ത്രണ ണ്ടാവും അവിടെ. ചെന്നെയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരാണ്ടാവ അവര് വീടുകളിൽ നിന്നും മാറി താമസിക്കുന്ന ആളുകളാ ണ്ടാവ അപ്പൊ ആഹ് ഫാമിലിന്നുള്ളൊരുസംഭവം അവ്ടെ ണ്ടാവൂല.
ആഹ് പിന്നത് മാത്രമല്ല നമ്മളിപ്പോ നമ്മള് നോക്കാണെങ്കിൽ ആസാമ്, ബീഹാർ പോല് പോലുള്ള സംസ്ഥാനങ്ങള് അവിരോത്തൊക്കെ അവസ്ഥ എന്താ ച്ചാല് വിദ്യാഭ്യാസം അത്രയും ലോ ആണ്. അതായത് അവിടുത്തെ ചെറിയ കുട്ടി കുട്ടികൾ വരെ എന്താണ് നമ്മളൊക്കെ നമ്മടെ കുട്ടിനെ നമ്മുടെ നാട്ടിലെ ചെല കുട്ടിന്ന് പറഞ്ഞാല് വേറെ നമ്മള് കുറച്ച് പ്രായമായ അദ് അവരൊക്കെ സ്കൂളിൽ ചേർക്കാ ചെയ്യ ഛെ ബിഹാർ, ആസ്റ്റാം പോലുള്ള സ്ഥല സ്ഥലങ്ങൾ അങ്ങനെന്നോല്ല നമ്മള് നേരിട്ട് കണ്ട അനുഭവം കൊണ്ട് പറയണ്. അവരവിടെ ആ ഒരു ചിന്തേ അവർക്കില്ല അവര് നേരെ പ്രായവുന്നു സ്വന്തം മകനെ അല്ലേ മകളെ തന്റെ ജോലിക്ക് ആവശ്യം കൊണ്ടോവാണ്. നമ്മളൊക്കെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ കൂടെ മക്കളും ജോലിക്ക് വരുന്നൊര അവസ്ഥ. സംഭവം അവിട്ത്തെ കൾച്ചറതാണ്.
ബീഹാർ, ആസാമിലൊക്കെ പല വീഡിയോകളും ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ എന്തോ ഒരു വണ്ടി ണ്ടല്ലോ? അവിടെ എന്തോ ഒരു മിന്സ്സോം ന്നോ എന്തോ ഒരു പേരു ള്ളാരു വണ്ടി ആ വണ്ടി ചെറിയ കുട്ടികള് ഓടിക്കുന്നതായിട്ട്. നല്ല ചെറിയ കുട്ടികള്.
ആ ആഹ് അതന്നെ അവര് ഈ ചെറുപ്പത്ത് അതിന് ട്രെയിൻ ചെയ്തിട്ട് അവരങ്ങനെ ആയി മാറുകാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നേരേ ഓപ്പോ പോസ്റ്റാണ് നമ്മൾ ചെറപ്പത്തിലേ നമ്മള് മക്കള് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ള ഒരു സമ്പ്രദായത്തിലേക്കാണ് കൊണ്ടര്ണത്. പക്ഷെ അവരെ നാട്ടില് അങ്ങനെല്ല അവര് മക്കളെ സ്വാഭാവികമായിട്ട് അവരെ ഒന്നാമത് അവരുടെ അവസ്ഥ അതാണ്. അവർക്ക് ജീവിക്കാൻ വേണ്ടത് പണമാണ്. അപ്പൊ അവ പണത്തിന് വേണ്ടി അവര് എന്തെയ്യുന്നു ഈ മാർഗങ്ങളാണ് ഉപയ്ക്ക്ണത്. മറിച്ച് ഏഹ് ഭാവിയിലേക്കുള്ള ഒരു മാർഗമല്ല ഉപയോഗിക്കണത് അവര് അപ്പത്തൊര അവസ്ഥ എന്താണോ അതനുസരിച്ചുള്ള അവസ്ഥയായഒരു രീതിയാണ് അവർ ഉപയോക്ക്ണത്.
ണം എന്നുള്ളൊരു രൂപത്ത്
ആഹ് ആഹ് ബ ബു അഹ് വരും കാലം ചിന്തിക്കണില്ല പക്ഷേ അപ്പവും പണംമാത്ര മെന്നചിന്ത മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ മെയിൻ പ്രശ്നം. മക്കൾക്കൊരു കൂടുതൽ എജുക്കേഷൻകൊടുക്കണെങ്കി അവർക്ക് അപ്പക്കും പിന്നെ ഭാവിക്കും വേണ്ടി സമ്പാദിക്കാൻ കയും.
അതെ അതെ.
ആഹ് അതന്നെ.
വേറേള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് പറയാണെങ്കില്
ഒരുപാട് എഡ്യുക്കേറ്റഡ്ആയ സംസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ കേരളം ഉം മ് വ് വിട്ട് വേറിട്ട് നിക്ക്ണത് അതിന്റെ ഒരു പ്രത്യേക സ്റ്റൈൽ കൊണ്ടാണ്.
അതെ
ഒരു എല്ലാം കൊണ്ടും ന്താ പറയാ ഒരു ഹൺഡ്രഡ് പെർസെന്റജ് എത്താവും കഴിവുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം.
ഉം പ്രത്യേകിച്ച് കേരളത്തില് ഞാൻ സം ശ്രദ്ധിച്ച ഒരു സംഭവം ന്ന് വെച്ചാല് കേരളത്തെ പൂർവികര് പഠിക്കണംമെന്ന് ആഗ്രഹിച്ച ആ ഒരു സം സംഭവണ്ടല്ലോ. അത് ഇപ്പത്തെ ആസാമിലെ ജനങ്ങൾക്കുണ്ട്.
ആഹ് അതെ അതെ
അപ്പൊ ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞാല് ഇവിടു ത്തെ ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതായത് നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ എന്തെേലും കാര്യം പഠിക്കാൻ പറഞ്ഞാല് രക്ഷിതാക്കളത് പഠിപ്പിക്കും.
അതെ, ആ അതാണ് ഈ ആസാമിലെയും ബീഹാറിലെയും പ്രശ്നം വര പ്രശ്നംച്ചാല് ഏഹ് ന്യൂ ജനറേഷൻ ആവുമ്പോൾ അവർ ഓക്കെയാണ്
ഉം ഉം
പക്ഷെ പയേ ജനറേഷൻ അവരെ അതിനുള്ള താല്പര്യം കൊടുക്കണില്ല.
ക്കുണ്. അവിടുത്തെ ജനങ്ങളില് ഹിന്ദി ഹിന്ദി അവിടുത്തെ പുത്യേ തലമുറക്കറിയാം പയേ തലമുറക്കറീല. അതായത് പുതിയ തലമുറയെ പഠിക്കുന്നുള്ളൂ.
ആഹ് നൽ
അയിനർത്ഥം ന്താ പുതിയ തലമുറ പഠിക്ക്ണ്ട്ന്നാവും
ഉം, അതെ.
അതയത് ആ അപ്പൊ ഇനി ഇവര് വലുതായി വരുമ്പോ ഇവരുടെ കുട്ടികൾ പഠിക്കും.
ഉം, അതെ തെ
അവരെ ഇവര് പഠിപ്പിക്കും അപ്പൊ ആ ഒരു സംഭവത്തിൽ എല്ലാവരും എജു കേറ്റഡ് ആവുന്നുള്ളതാണ്
ആഹ് പിന്നേ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കേരളം ഒരു ഒരുപടി മുമ്പിൽ തന്നെയാണ് എപ്പോയും. ഏത് കാര്യത്തിലായാലും.
അതെ ഈയൊരു ഒരു അമ്പത് വർഷം എടുത്തു നോക്കിയാൽ കേരളം മുമ്പിലാണ് എന്ന് നമുക്ക് പറയാം.
അതെ അതെ
പക്ഷെ അതിനുമുമ്പ് എടുത്തു നോക്കിയാൽ പല സംസ്ഥാനങ്ങളും മുമ്പിലാണ് അപ്പൊ ഞാനിങ്ങനെ ക്കെ കേട്ടിട്ടുണ്ട്. അതായത് സന്തോഷ് ജോർജ് കുുളങ്ങരയുടെ ഒരു വീഡിയോല് കൊൽക്കത്തയിൽ പോയിട്ട് അംബാസഡർ കാർ എടുത്തിട്ട് അത് ഓടിച്ചിട്ട് കേരളം വരെ വന്ന ആളുകൾ അന്നുണ്ടായിന്നു.
ഉം
ഇന്നെന്താണ്? ഇന്ന്, ഇന്നത്തെ അവസ്ഥ എന്താണ്? ന്നങ്ങനെ ഒരാളെ കിട്ടോ ഇന്നാ അതായത് അന്ന് കാറും സംഭവങ്ങളൊക്കെ ഉള്ളത് കൊൽക്കത്തയിലാണ്.
ആഹ് അതെ അവിടെ അവിടന്ന് ആഹ്
ആഹ് അങ്ങനത്തെ കമ്പനികൾ ഉള്ളത് അവിടെണ്. അവിടുന്ന് പോയിട്ട് ടുക്കേണ്ടി വരുന്ന് ക്ഷെ ഇന്ന് അതേ കട അദ്ദേഹം കണ്ടു ആ ഒരു ഷോപ്പ് അദ്ദേഹം കണ്ടു ആ ഒരു കമ്പനി. അത് പൂട്ടിക്കടന്ന് ആകെ എന്തോര വസ്ഥയിലാണ് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് പിന്നീട് അവര് അന്ത്‌ ആ ഒരു സംഭവത്തിലെ അതയത് അവിടെ എന്താ ഉണ്ടായിന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അയ് കേരളത്തിന്റെ വളരെ പയേ ആളുകൾ ഈ ജന്മി അടിയാന്മാര് കുടിയാന്മാര് ആ ഒരു സംഭവായിരുന്നു.
ഉം ഉം
പക്ഷെ പിന്നീട് ഉഷാറായി വ
അതെതെ മാറ്റം സംഭവിച്ചു.
ആഹ് അവിടെന്ന് പറഞ്ഞാൽ പണ്ടുഷാറായിരുന്നു.
ഉം ഉം
ന്നീട് അതെന്തായി ക്ഷെ അവിടെ ഉഷാറായിക്കൊണ്ടിരിക്കണ്.
ആഹ്. ന്നാ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കണ്ട്.
അതെ അതെ
ഓക്കെ